ആ ആഹ കേക്കുന്നുണ്ട്
എന്തൊക്കെണ് വിശേഷം
സുഖാണ് ഇങ്ങക്കോ
എന്തൊക്കെണ്
എ ചായ കുടിച്ചു ചായ കുടിച്ചിട്ടില്ല ങ്ങള് കുടിച്ചോ
ഇല്ല കുടിച്ചീല്ല കുടിക്കണം ചോറ് കഴിക്കോ
ആഹ ഞാനും അങ്ങനെത്തന്നെപ്പൊ ചോറെഞ്ഞിട്ടുള്ളു
അത് ശരി അന്തേ ലേറ്റ് ആയി
അങ്ങനെന്നുമല്ല അധികം ലേറ്റ് ആയിട്ട തിന്ന
ആഹ ഉച്ചയ്ക്ക് എന്തെങ്കിലും ചായ എന്തെങ്കിലും കുടിക്കോ
ഏയ് ഏ അങ്ങനെ ഏ അങ്ങനൊന്നുല്ല
ഒറങ്ങിയതാ
ഉറങ്ങിയോന്നോയ്ച്ചാല് അല്ല ഞാൻ കൊറ എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ന്നിന്നപ്പോ അങ്ങനെ ന്നിന്നു അപ്പൊ മൂന്ന് മണി മൂന്നര നാല് മണിയൊക്കെ അയ്ക്കും
ആഹ
ഇങ്ങക്കെ എന്ത് ആഹ് നിങ്ങക്കെ എന്തയ് വൈകി
ന ഞാന് എനിക്ക് ചെറിയ കുട്ടിയുണ്ട് അപ്പൊ കുളിച്ച് നിസ്കരിച്ച് അതിനെ കുളിപ്പിച്ച് എന്റെ മോൾക് ഒരു പ്രശ്നണ്ട് ഉം ഒരു വയസാ
ആഹ
അതുകൊണ്ട് കുറച്ച് അതിന്റെതായി റ്റുള്ള എല്ലാം ഉണ്ട്
നോക്കി നടക്കണല്ലേ
അതെ പിടച്ച് നടക്കയാണ് ഇപ്പ ഇങ്ങനെ പിടിക്കാതെ ഇങ്ങനെ നടന്നു നോക്ക ശ്രമിക്കേണ്ട്
ആഹ് ആൺ കുട്ടിയാ പെൺകുട്ടിയാ
പെൺകുട്ടി
ആഹ്
അതിന്റെ എല്ലാ എന്താ പറയാ രണ്ട് തലയാണ അടിക്കി വെച്ചിട്ട് ജനൽമേ കയറുക- അലന്മാരിന്റെറെ ഉള്ളി കയറിട്ട്
നല്ല രസ ആക്കാറല്ലേ
രസോക്കെയാണ് പക്ഷെ നമ്മള് പണീന്റെ ഇടയിക്കുടെ ചെറിയ
ഞങ്ങക്ക് ഇവിടെ കുട്ടികളൊന്നുല്ലാ- ത്തോണ്ട് ചെറിയ കുട്ടികളൊന്നും ഇല്ല ഇവിടെ
അയ് ശെരി
കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടാണ്
ആഹ് ഇന്ന് സ്കൂൾ ഇല്ലേ ഉം
ഏതെങ്കിലുവോക്കെ കുട്ടിയളെ കണ്ടാ തന്നെ-
ഒരു മോളാണോ ഉള്ളേ
അല്ല ഒരനിയയനും ഉണ്ട്
അത് ശരി
നിങ്ങക്ക് ഒന്ന് തന്നേ ഉള്ളൂ
അല്ല എനിക്ക് രണ്ട് കുട്ടികളാ ഒരു മോള് ഏഴ് വയസ്
ആഹ്
രണ്ടാമത്തെ ആളാണ് ഇപ്പോ ഒരു വയസ്സ്
ഒരു വയസിലേ
ഉം
നടക്കൂലല്ലോ പിടിച്ചടുക്കൂളല്ലോ
ഇങ്ങനെ പിടിക്കാതെ ഇങ്ങനെന്താ പറയാ ഇങ്ങനെ രണ്ടടി ഇങ്ങനെ വെച്ച് നോക്കും അപ്പം മറിഞ്ഞിട്ട് വിക്കും വികുമ്പോ എവിടെയെന്നോന്നും കാണൂലല്ലോ അപ്പൊ എന്തിന്റെ മുകളിൽ പോയി തലമുട്ടി പോവും
അ കരയൊന്നുല്ലേ അപ്പൊ
ചില പ്പൊ കരയും ചിലപ്പം കരയുല കട്ടിന്റെടി പോവും അപ്പ വ വരാൻ കഴിയൂല ഏഹ് ഇപ്പണീറ്റു അത പറഞ്ഞ ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങി എങ്ങനൊക്കെ പിടിച്ച് ഉറക്കും ഉച്ചായാല എനിക്ക് കുറച്ച് കിടക്കാൻ വേണ്ടീട്ട്
ആഹ് എന്റെ മേമാക്കും ഇതേ പോലെ ഒരു കുട്ടിയുണ്ട് ഓനിക്കിപ്പോ എന്തായാലും മൂന്നൊക്കെ ആവാനായിക്കണ ആ ജൂലൈക്ക് മൂന്നാവും അത് ഭയ പോക്കിരി ന്ന് പറഞ്ഞ ഭയങ്കര പോ പോക്കിരിയാണ് എല്ലാരും ആ വികൃതിയാട്ടിയാണ്ടും
ആ ആങ്കുട്ടിക്ക് പൊതുവെ കുറച്ച് വികൃതിയാണ് തോന്ന്ണ്ട്
മേം മേം അങ്ങനെ പറയാതിരി എന്ത് എന്താ പിന്നെ കാട്ടെവിടെക്കെൻങ്കിലും കൊണ്ടോയതന്നെ ബസ്സിന് പോവണെങ്കി ഓനായിട്ട് നടക്കൂല നമ്മള് വലിച്ചാ സ്റ്റാൻഡില് ഇക്കാണെങ്കി കണ്ട സനൊക്കെ വാണ്ടിവരും
അയ്ശരി ആഹ്ഹ്
പിന്നെ എന്ത് കിട്ടിയാലും അതുകൊണ്ട് എന്ത്‌ ചെറിയ കുട്ടിയോളൊക്കെ പടിച്ച് പീച്ച്‌യേക്കാനെ
ആഹ് എനിക്ക് എന്റെ അനത്തിക്ക്ണ്ട് ഒരു മോനാണെ അതിവനിക്ക്വന്ന് മൂന്ന് വയസായി ഭയങ്കര കുരുത്തക്കേടാ എൻഡും അൺലിമിറ്റഡാ ഞാനേ പിന്നെ ഡെലിവറികഴിഞ്ഞിട്ട് അവിടെയാകെടന്നത് എന്റെ വീട്ടില്. അപ്പോ ഇവള് കുട്ടിനെ കാണാൻവേണ്ടി വന്ന്
അപ്പൊ പുടിച്ചുണ്ടാക്കിട്ടന്നെ
കടിച്ചിട്ട് കവ്ള് ചോന്നിട്ടുണ്ടല്ലോ അവിടെ കല്ലിച്ചുന്നിട്ട് മൂന്ന് ദിവസം പനിച്ചു കിടന്ന്
ആഹ് ഇതും അതേപോലെത്തന്നെ അവിടെ അതേപോലെ ഓലാരോ ഇങ്ങനെ പ്രസപിച്ചടക്ക്ണണ്ടവടെ
ഹ്മ്
ഇനി ഇതേപോലെ പുടിച്ച്ആ വലിച്ചാ
ഹ്മ്മ്-ഹ്മ്മ്-ഹ്മ്മ്-ഹ്മ്മ്-ഹ്മ്മ്-ഹ്മ്മ്-ഹ്മ് നമ്മളവ്ള്ണ്ടെയില്ക്ക് ദിയാൽ പള്ളമകേറി കുത്തിരിക്ക്ആ
ആഹ് ഇതേപോലെ അടുത്ത്ത്തെ വീ അടുത്തത്തെ വീട്ടത്തെ കുട്ടികളൊക്കെ പോയാണ്ട് കാട്ടുംത്രേ ഇങ്ങണ്ട് കൊണ്ട്ന്ന് തച്ച് കൊണ്ടരും ഇങ്ങണ്ടെ അവിടൊള്ളോലൊക്കെ പറയും ഇതിനെ തച്ചിട്ട്ന്താ കാര്യംന്ന് പിന്നെയും അങ്ങനെത്തന്നെലെ കു കുട്ടിയല്ലേന്നൊക്കെ പ
ആഹാ അതെന്നെ ഓളും നല്ലോണം അടിക്കും കാരണം എല്ലാരേംങ്ങനെ വേദനാക്കുമ്പോ എല്ലാർക്കും ഇഷ്ടപ്പെടില്ലല്ലോ ചേലാൾക്കാര് നമ്മളൊക്കെ ഇപ്പോ നമ്മടെബാക്കി നമ്മള് ചിന്തി എല്ലോം പിന്നെ കുട്ടികളല്ലേ ശരി നമ്മളും ശ്രദ്ധി പക്ഷെങ്കില് ബാക്കിയുള്ളവലൊക്കെന്താ പറയാ എല്ലാർക്കും ഇഷ്ടപ്പെടില്ല പുറത്തുള്ള ആൾക്കാരൊക്കെ പറയും അവനൊന്റെ കുട്ടീനടിച്ചാല് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുല്ലോ അപ്പൊപ്പറയോല്ലോ എന്നിട്ട് അന്നേരം ആ സമയത്തൊക്കെ ഇവളക്ക് ദേഷ്യം വരും അന്നേരം ഒന്നും കൊണ്ട വീട്ടിലും കൊണ്ട് വന്നിട്ട് ഇരുട്ടത്ത് പൂട്ടിയിടുുക അങ്ങനെയൊക്കെ ചെയ്യും
ആഹ ചെറിയ കു- കുട്ടിയല്ലേ ഞമ്മക്കൊക്കെ പിന്നീ അങ്ങനെ കൊഴപ്പ ഇണ്ടാവൂല ചെറിയ കുട്ടിയല്ലേ എരുതിയാണ് അങ്ങനെണ്ടാവ
ആ എല്ലാരും അങ്ങനെ ചിന്തിക്കില്ലാലോ ചില ആൾക്കാര്ർ പറയും മുഖത്തെക്ക പറയും എന്ത് വികൃതിയ എന്ത് സാധന ഇത എന്നൊക്കെ പറഞ്ഞി ഇങ്ങനെ
ആഹ അത് വിച്ചരു അങ്ങനെ
മാമമാരാണ് പറയാ ഞാനൊക്കെകൊറേ പെ പോറ്റിട്ടുണ്ട് അവരെ പേര കുട്ടിനെ കാട്ടിയേനൊക്കെ
ഞങ്ങളെ ഉമ്മമ്മ അതേ പോലെ വാ കുട്ടികളോട് നിസ്കരിച്ചാൻ പറഞ്ഞാ ഇങ്ങനെ പറയും എപ്പഴും പറയും. ഇന്റെ കുട്ടിയൊളൊന്നും ഇങ്ങനെ ഇൻ ഇന്റെ കുട്ടിയൊളൊന്നും ഇങ്ങനെ ആയിരുന്നില്ല, ഇതിറ്റൊക്കെ എന്താ ഇങ്ങനെയന്ന് വെച്ച് ഇൻ്റെ അനിയൻ ഇതേപോലെ നിസ്കരി ക്കാൻ ഭയങ്കര മടിയാണ് അപ്പോ ഇമ്മ അങ്ങനെ ഓനോട് പറയുമ്പോ ഉമ്മുമ്മ പറയും ഏത് നേരം നിസ്കരിച്ച നിസ്കരിച്ചാഞ്ഞ് പറഞ്ഞ് കൊണ്ട് ഐക്കാരം എന്റെ കുട്ടികളോടൊന്നും ഞാൻ പറയണ്ട ആവശ്യ ണ്ടായില്ല ഐറ്റങ്ങളൊക്കെ നിസ്കരി ഇതാക്കി നടക്കയിരുന്നു പ
അത് കേക്കുമ്പോ നമുക്ക് അന്നേരം ഈ കാലിൻറെ അടീന്ന് ഇങ്ങാട് തല വരെ പരിപ്പ് വെരും
ഇങ്ങിട്ട് ഇബൻ ഇങ്ങനെ ഇപ്പഴും പറയുമ്പോ ഇഞ്ഞി ഇൻ്റെ മുന്നില് വെ ഇജ്ജ് ഇങ്ങനെ പറയാൻ നിക്കരുത്, ഇച്ചിത് കേൾക്കണന്നെ പിരിന്താണ്.
ആഹ് അതാ പറഞ്ഞത് അങ്ങനെ കേക്കുമ്പോ ദേഷ്യം പിടിക്കും
വെ ഇങ്ങളാ വെല്ല്യ കുട്ടി എത്രേലാപ്പം
ഓന് ഏഴാം ക്ലാസ്സില് അല്ല രണ്ടാം ക്ലാസ്സില് ഏഴു വയസ്സ് ഓന് അങ്ങനെ വെരുന്നില്ല ഓക്കും നല്ലോണം കിട്ടും എന്റെനിയത്തീന്റെ മോൻ്റെടുത്ത്ന്ന് ഓളങ്ങനെ ഒര് ഒതുങ്ങി എന്താ പറയാ ഓളെ രീതിക്ക് അങ്ങനെ പോകുന്ന ഒരു ടൈപ്പാ
ആഹ് ഈ ആൺ കുട്ട് ഒന്നും കൂടിയും കൊറച്ച്
അതെന്നെ
ഇബന് എല്ലാരേം ടോ ടോർച്ചൊക്കെ കൈ കിട്ടിയാ മോന്തക്ക് എറിയാ കല്ലെടുത്ത് എറിയാ
ആഹ് അങ്ങ
ഞ്ഞ്ട്ട് എല്ലാരും പറീം ഇങ്ങനെ പൊട്ടിത്തെറി ച്ച്കൊണ്ടാണ് ഞമ്മള് എവ്ടേക്കെങ്കിലു ഒക്കെ പോയാത്തെന്നെ ഓന് പോയാ കുടുങ്ങി പിന്നെ എല്ലാ സാനോം ഓന് വാങ്ങി കൊടുക്കാനും ഇതാക്കാനും ന്നന്നെഒള്ളു ഒഴിവ്
ഇവള് മറ്റെ നമ്മളെ ക്രാഫ്റ്റിന്റെ വർക് ക്കില്ലേ? അത് ചെയ്യും കുട്ടിന്റെ ഉമ്മ. അപ്പൊ ഈ പിന്നെ വീ പോയാല് അലമ്പോണ്ട് കൂട്ടി പോവും. അങ്ങനെ രണ്ട് പ്രാവശ്യ ക്ക് ഇങ്ങനെ രണ്ട് ഷോപ്പി പോയിട്ട് അവിടുത്തെ എന്തോ സാധനം നശിപ്പിച്ചിട്ട് പൈസ കൊടുക്കേണ്ടി വന്നു.
ഏഹ് അങ്ങനത്തെ കുട്ടികളായിട്ട് വന്നാ എവിട്ക്കും നോ
മ്ഹ് അല്ലോ പരിപാടിക്കെല്ലാം പോയാല് കാണൂല.
അവടെ ആഹ് അത് ഇതേപോലതന്നെ. അവടെ എന്തെങ്കിലും ഞ്ഞ് എന്തേലും സാനം കണ്ടാ ഓനത് ത് വാണം. കര ഞ്ഞ് എല്ലാം ഇവിടുത്തോലെ മോന്തക്കൊക്കെ കിട്ടും.
ണ്ട്? എന്തെങ്കിലും ഷോപ്പിന്നൊക്കെ എന്തെങ്കിലും വാങ്ങിയാലില്ലെ എല്ലാര്ക്കും കൊടുക്കും. എല്ലാര്ക്കും എല്ലം കൊടുക്കണണ്ട് ഭയങ്കര സ്നേഹ ഇപ്പൊ പീടിലൊക്കെ പോയിട്ട് വീട്ടി ക്കേറി വന്നാല് ഐസ്ക്രീം കൊണ്ടുവരണം എല്ലാര്ക്കു കൊണ്ട് ഒരണം മുത്തോൻ തന്നെ കൊടുക്കും
ആഹ് ഇവനും അങ്ങൻ തന്നെ ഓനി ല്ലെങ്കിലും ഓന് എല്ലാർക്കും കൊടുക്കും ഇനിപ്പൊ ഞമ്മള്ക്കെ ചോയിച്ചാണെങ്കി തരും പഷേ ആ ഫോണ് ഒന്ന് ഒക്കുല്ലാ ഇനി ലാ റ്റ്തൊന്നാണെങ്കിലും അതോൻ തരും അപ്പൊ ഞാനൊക്കോയിച്ചുമ്പള അങ്ങനെ ആങ്ങ് പോവും
ചെലപൊ സ് ഇങ്ങൻത്തെ കുട്ടേക് സ്നേഹം കൂടുതലയിരിക്കും വലുതായ പാവ ക്കും പറഉമ്മ ഇവള ഇങ്ങനെ അടിക്കുന്ന കാനുമ്പോൾ നല്ലോണം വേദന ഓക്ക് വാരുന്നു എന്ത അടി അടിക്കാന്ന് എന്റ റബ്ബേ പിന്നെ മക്കളൊക്കെ വരുന്ന പ്പം എന്റെ മോള് ചെറുതല്ലേ അതിന് അറിയില്ലല്ലോ അപ്പം മുട്ട ഊത്തി പോകുന്ന സമയത്ത് മുട്ടക്കനെ കാലി ബേക്കന്ന് വലിച്ചിട്ട് പുറത്ത അടക്കരുക്കത്തി ചാടും
അ ആ ചെറിയ കുട്ടി
നമ്മള് മോള കരച്ചിൽ കേട്ടിട്ട് എവിടന്ന് എവിടന്ന്ച്ച് പോയിനേക്കും ഓള് പറയും ഓല് ഉണ്ടാവും അവിടെ പോഴിനോക്കുബം. ഇതായിരി കാണന്ന് ഇന്നട്ട്‌ ഒള് ക ഓളെ വായ പൊത്തി പിടിക്കും
ആ അമ്മാതിരി കുരുത്തകേെടല്ലേ
അപ്പൊ അത് ഇവടെ കണ്ടോണ്ട് വരുമ്പോ ഇവിടെ തൂക്കി പിടച്ച് നല്ല രണ്ട് അടിയാ കൊടുക്കും
ഞങ്ങൾ ഇതേപോലെ കാട്ടുമ്പോ നല്ലോണംക്കെ കൊടുക്കും പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നാ പിന്നെഞ ചെറിയ കുട്ടികളൊന്നുമ ഇങ്ങ
അധികം അലമ്പണെങ്കിൽ നമ്മള് ചെയ്തു പോകും ഇപ്പൊ എന്റെ മൂത്ത മോള് ഒരു പാവം ഞാൻ പറഞ്ഞില്ല അത് ഒരു സൈലന്റ ആ അങ്ങനെ എന്താ പറയാ എല്ലത്തിലും പോയിട്ട് ചാടിക്കയറ അങ്ങനൊനുംല്ല ഓള് ഓള രീതിക്ക് അങ്ങനെ പോവാച്ച് ഓളെ പ്രായത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കില ഒല കൂടെ കളിക്കും അപ്പം ആരും ഇല്ലെങ്കിൽ ഇവന്റെ കൂടെ കളിക്കും രണ്ട് മിനിറ്റ് രണ്ട് രണ്ട് മിനിറ്റ് കൊണ്ടല്ല രണ്ട് സെക്കൻറ് നല്ല രീതിക്ക് പിന്നെ അവള് കരഞ്ഞുകോണ്ടേ വര അപ്പ എന്നക്ക് മുടി പിടിച്ചിട്ട് ആ മുടി പിട വലിച്ചു കൊണ്ടൈനാ കടിച്ചിട്ട് കലയ ഇണ്ടാവും അല്ലെങ്കില് ചട് ന്ന അടുക്കിയാ എന്നൊക്കെ പറഞ്ഞാല് ഭയങ്കര വേദനയാ എന്താ പറയും ചെറിയ കുട്ടില അടിയെന്ന ഇല്ല ആഹ് ഒരു കുറ ഓ ഇല്ല ഇ പറയൂ നമ്മളിങ്ങനെ ഇവള് ചെ ഇവളടുത്ത് പറയൂ അധികം വേദന ആക്കുമ്പോം തിരിച്ച് കൊടുത്താ മതി അപ്പൊ കൊഴപ്പല്ലാ അപ്പൊ പിന്നെ ഞമുക്ക് കൊറ പുള്ളേ അപ്പ ഞാൻ പറയും വേണ്ട അ ഞാൻ അന്നേരം പറഞ്ഞില്ലേ കൊടുക്കണ്ട കേട്ടോ പാവല്ലോ ചെുതല്ലേ നക്കറിയീലല്ലോ വേദന എന്തങ്ങനൊക്കെ ചെയ്തിട്ടില്ലേ കരഞ്ഞാല് സോറി സോറി സോറി വേദനായോ സോറി സോറി സോറി സാറ സാരല്ല മ്മാനേ പറയണ്ടോ മ്മാനേ പറയണ്ട
ഇബന് ഇതേപോലെ എന്താ എല്ലാരും കാട്ടും ഓൻ്റെ ഓൽക്കിതേമാതിരി ഓന് രണ്ട് ഏട്ടന്മാരാണ് ഒലതേ പോലെ നല്ലോ കാ നല്ലോണ്ണം ഒരു തിരിച്ചും കൊടുക്കും എന്ന കിട്ടിയൊക്കെ അറിഞ്ഞാണ് പോയി ഓല് അവിടെക്കം പറയാത് കുട്ടിയല്ലേ അയിന്ങ്ങനെ കാട്ടാൻ പറ്റുമോന്ന് ചോദിച്ചാല് ഓൽക്ക് തീരെത്ണ്ടാവൂല ഒരു നല്ലോ കൊടു ഓനെ എന്താ കാട്ടി അത് അങ്ങട്ട് പറയുമ്പ യിറ്റ വലുതായിക്കണ് ന്നാലും ഓൽക്ക്
ആഹ അവക്ക് വേദനാവല്ലേ വേദന നമ്മള് മറ ന്നോവും ചെറതാണ് വല്താണ് പിന്നെ ഓർ
ആഹ ഓലും തന്നെ നല്ലോണം കൊടു ജു എന്ന ഓല് സ്നേഹിച്ചുമ്പോ ഭയങ്കര സ്നേഹ ആക്കാരം
ഞാനിന്നാലെ പിന്നെ വിളിക്ക ശരിയെന്നാ